ഹലോ
ആഹ് പർഞ്ഞോ. ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് മാ മാങ്ങാടെ സീസൺല് അവിടെ ന്തൊക്കെ ചെയ്യും.
ആഹ് നമ്മള് മാങ്ങണ്ടെ സീസണില് നമ്മള് മാങ്ങ ഷെയ്ക്കടിക്കും. പിന്നെ മാങ്ങ ഷെയ്ക്കാണ് മെയിനായിട്ട് അടിക്ക്ന്നത്.
ആഹ് ആഹ് ചെറിയ പുളിപ്പോടു കൂടി ല്ലേ.
ആഹ് ചെറിയ പുളുപ്പ് നല്ല മധുരമാവുമ്പൊഴേ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട്.
ആഹ് ആഹ് ആഹ് ആഹ്.
പാലൊഴിച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട്. എടുക്കും അപ്പൊ നല്ലതാണ്. പിന്നെ ചെലവരൊക്കെമ്മ ആഹ് പറഞ്ഞോ.
ആഹ് മാങ്ങ നമ്മള് മാമ്പളപ്പുളിശ്ശേരി ആണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്.
അത് നമ്മൾ വയ്ക്ക്യ
ആഹ് നമുക്ക് ഏറ്റവും കൂടുതൽ പോവ്ന്നെ ഷെയ്നെക്കാട്ടിലും ഒക്കെ നമക്കത് ചൂടാ കാര്യം ശരിയാ അടിക്കാമായിരിക്കും ജ്യൂസ് അടിച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് പക്ഷെ എപ്പഴും ഒരു ദിവസം മൂന്ന് നേരം കൊടുത്താലും അഞ്ചു നേരം കൊടുത്താലും ഇവിടെ എല്ലാവർക്കും മക്കൾക്കാണെങ്കിൽ ഇഷ്ടഉള്ള ഒരു സംഭവമാണീ മാമ്പഴപ്പുളിശ്ശേരി
മ്ഹ്ഹ് നിങ്ങൾ അവസാനം തൈരൂട്ടി ഒഴിക്കത്തില്ലേ ലാസ്റ്റ് ആ നമ്മൾ
ചെലപ്പോ രണ്ട് വെറൈറ്റിൽ ഉണ്ടാക്കും ഒരു തവണ ആഹ് ഇങ്ങനെ തൈര ഒഴിച്ചു ചെയ്യും ചെലപ്പോ നേന് ശർക്കര ഉരുക്കി ഒഴിച്ചെറുതായിട്ട് ഒഴിച്ച് ചെയ്യും ശർക്കര ഒഴിക്കുമ്പോ തൈര് ഒഴിക്കൂല തൈര് ഒഴിക്കുമ്പോ ശർക്കര ഒഴിക്കൂല്ല
ഓഹ് ശർക്കരയും കൂടെ ഒഴിക്കുമ്പോ ഭയങ്കര മധുരമായിരിക്കത്തില്ലേ
അത ച്ച് അതാ പറഞ്ഞെ ചെല മാ ചെല മാ മാങ്ങാട് അനുസരിച്ചാ നമ്മള്
അങ്ങനെ പുളിപ്പ് കൂടുതലുള്ളതിന് ശർക്കര ചേർക്കും ആഹ് പുളുപ്പ് കുറവുള്ളതിന് തൈര് ചേർക്കും
ആഹ് ആഹ് നമ്മളെ സ്ഥിരം ചെയ്യുമ്പോ അറിയാലോ മാങ്ങ
ആഹ് ചെറ നമുക്ക് കിട്ടുന്ന അതെ കിട്ടുന്ന മാവിലെ ആണെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പ അമ്മയൊക്കെ ആവുമ്പോ അവർക്ക് എപ്പഴും നല്ല അറിയാല്ലോ
ആഹ് ഹാ ഹാ ഹാഹ്
അപ്പൊ കിട്ടുമ്പോ അറിയാം പുളിപ്പുള്ള മാങ്ങാ പെണ്ണേന്ന് പറഞ്ഞ് തരുന്നതെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്യും
ഉം
ഉം
കൊച്ചുങ്ങളുള്ള കൊച്ചുങ്ങൾക്ക് മാമ്പഴപ്പുളിശ്ശേരി ഭയങ്കര ഇഷ്ടന്ന് പറയാം
ആഹ് അതെ അതെ അതെ നമുക്ക് ഇഷ്ടാണ് പക്ഷെ എന്നാലും കിട്ടുമ്പോഴ അവർക്ക് പച്ചക്ക് തിന്നുന്നതിലും ഉപ്പു മുളകും ഒക്കെ ഇട്ട് ട്ട് കഴിക്കാൻ കൊടുക്കും അതും ഇ ഏഹ് ഉപ്പ് മുളകും ഇട്ട് ചിലപ്പം ഏഹ് ഉപ്പും മുളക് പൊടിയും തൂളി കൊടുക്കും ചെലപ്പം
ഇച്ചിരി വെളിച്ചണ്ണ ചെലത് നമ്മള് ഉപ്പും മുളക് ഇട്ടിട്ട് ശകാലം വെളിച്ചെണ്ണയും അങ്ങ് ഒഴിച്ച് കൊടുക്കും
ആഹ് അവിടെ വെളിച്ചെണ്ണ പരിപാടി അങ്ങനെ ഇതുവരെ ചെയ്തു
പക്ഷെ നല്ല ടേസ്റ്റ ഒരുപാട് ഒഴിക്കത്തില്ല ആഹ് ജസ്റ്റ് ഒന്ന് കാണിക്ക അപ്പം
ആഹ്
ഫ്ലേവർ ആണ്
ആഹ് ഇതുവരെ അങ്ങനെ ചെയ്തു ആഹ് ഇനിയൂണ്ടല്ലോ നമുക്ക് നോക്കാം
ആഹ് നമ്മൾ ഇന്ന് നടന്നിട്ട് വൈകിട്ടൊക്കെ ക്യാരറ്റും മാങ്ങയും പിന്നെന്ത കുക്കമ്പർ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഉ ഉപ്പും മല്ലിയിലൊക്കെ ഇട്ട് അങ്ങനെയും കഴിക്കും ആഹ് സ് അത് ഇച്ചരി ചെനപ്പ് ഉള്ള മാങ്ങയായിരിക്കും ഒരു മധു രവും പുളിപ്പും ഒക്കെ ഉള്ളരു ആഹ് വെറും പൊട്ടായാൽ കൊള്ളത്തില്ല
ആഹ് ആഹ് ഇപ്പൊ സോഷ്യൽ മീഡിയൽ ഇങ്ങനെ നമ്മള് ഒത്തിരി കാണുന്നുണ്ട് അഹ് പുട്ടും മാമ്പഴും നല്ലതാണെന്നും പറഞ്ഞുരു അതെയോ
ആഹ്
അല്ല നമുക്ക് ഇനി മാമ്പഴം കിട്ടുമോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇരിക്കുവാ
ആഹ് ആ ചൂടോടെ നല്ലതാത്
ആഹ് അതെന്തോ അതെന്താ ഒരു ഉദ്ദേശന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് നമുക്ക് കിട്ടുന്ന സാധനം ആയതുകൊണ്ട്
അങ്ങനെ ഇങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട് കണ്ടങ്ങനെ നമ്മള് ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആണത്. ഉം നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. പുളിപ്പൊന്നും ഇല്ലാത്ത ആഹ് ആഹ്
നമുക്ക് പിന്നെ ഇനിയിപ്പോ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് മാ മാങ്ങ. നല്ലോലെ പഴുത്ത് വരാൻ തുടങ്ങി കഴിയുമ്പഴത്തേക്കും പിന്ന ഇതിനകത്തു പുഴുവാ കാണു കേടു പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയ ങ്കര ഒരു നമുക്ക് വരുന്ന ഒരു ദോഷം അതാ എന്ന് വെച്ചാ അല്ലെങ്കി പിന്നെ ഒരുമാതിരി വിളഞ് നിക്കുമ്പോ തന്നെ അതങ്ങ് പ റിച്ച് ഞങ്ങൾ വെക്കും.
ഉം ഹു ഹും.
അതില് നിന്ന് പറിച്ച് എടുക്കുമ്പോ മി ക്കവാറിലും പത്തെണ്ണം പറിച്ച ഒമ്പതെണ്ണവും പുഴുവായിരിക്കും. ഉം കുപ്പി കെട്ടി പറിക്കും.
ആഹ് കുപ്പി കെട്ടി ആ ഇന്നെട്ട് തറേ വീഴാ തറേ വീണ ചെ ച ച ചവഞ്ഞു ചവഞാ പിന്നെ കേടായി പോവും.
ആഹ് സുഖായിട്ട് വരത്തില്ല.
ആ നമ്മളൊക്കെ അങ്ങനെയാണ് ആഹ്. ആ ഉം കുപ്പിയല്ലാ ഈ നെറ്റ് പോലുണ്ട് പിച്ച് ആഹ് നെറ്റിനാത്ത് വെച്ച്. ആ ഊർന്ന് താഴെ വരും പിന്നെ പണ്ടൊക്കെ ചെയ്യുവായിരുന്നു ചാക്കിങ്ങനെ കെട്ടി ചാക്ക്ങ്ങനെ ചമച്ചാക്ക്ങ്ങനെ പിടിച്ചോണ്ട് നിക്കും. അപ്പൊ രണ്ടു പേര് അത് തന്നെ. ആഹ് അതിനാത്തന്നെ അങ്ങ് പിച്ചീഞിടും
ആഹ് ഇത് നമ്മള് കുപ്പി വെച്ചിട്ട് ഏഹ് മണ്ടേല് കയറ്റിയിട്ട് കുപ്പിക്കകത്തോട്ട് എറങ്ങിയിട്ട് ഇങ്ങനെ തിരിക്കുമ്പോ കുപ്പിക്കകത്തിരിക്കും ഒരു വലിയ അത്യാവിശ്യം വ ല്‌പ്പവില്ലാത്ത ഒരു മൂന്ന് മാങ്ങൊക്കെ പറിക്കാം.
ഓ ഹോ ഹോ.
അപ്പമ്മക്ക് ഇങ്ങന തോട്ടിയിങ്ങ് താത്തിയിട്ട് മാങ്ങയെടുത്തിട്ട് പിന്നെയും വെക്കാം. ഒന്നും ചലനം വരുന്നില്ലല്ലോ
ആ ഹ ഹാ ആഹ് ആഹ്
പിന്നെ നെറ്റില് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. മണ്ടേന്നിങ്ങനെ വരുമ്പഴേ താഴോട്ട് താഴോട്ട് വന്ന് വീണോണ്ടേയിരിക്കും.
ആഹ്.
ഉം പിന്നെ കേറാൻ പറ്റുന്നോർകൊക്കെ കേറി പറിക്കും.
ഉം ആ കേറി പറിക്കും വീട്ടിലെ വീ ട്ട് എന്റെ വീട്ടിലൊക്കെയാന്നെ അവിടെ കേറി പറിക്കും. വല്ല്യ മാവായാലും അതിനകത്ത് കേറി പറിക്കും.
ഒത്തിരി മാവിന്റെ കൊമ്പൊക്കെയാവുമ്പോ ഒരു മഴ പെയ്യുമ്പോ മാങ്ങയൊക്കെ ചാഞ് നിക്കുമ്പോ ഒത്തിരി അപകടം പെട്ടെന്ന്. പ്ലാവ് പോലെ അത്രയും കട്ടിയില്ലാത്തത് കൊണ്ടാണ്. എല്ലാരും മാങ്ങ അങ്ങനെ
ഉം മാങ്ങ അതുവല്ല മാങ്ങ നെറയ കൊമ്പ് നെറയ പിടിച്ചാലേ ആ കൊമ്പോട് കുടിഞ് ഒടിഞ്ഞ് വീഴും.
പൊടിഞ്ഞു അതാ ആ മാവിന്റെ എകരത്തിന് വല്ല്യ ബലവില്ലല്ലോ.
ഉം നെറയും ഉം കൊ നമ്മുടെ അങ്ങനെയാണ് വല്ല്യ മാങ്ങ പിടിക്കുന്ന മാവുണ്ട് അത് ഒരു കൊമ്പ് നെറയെ പിടിക്ക്യേം ചെയ്യും. ആ നമ്മളയിന് കർപ്പൂര മാങ്ങന്നാ പറയുന്നത് വല്ല്യ മാങ്ങ നല്ല ടേസ്റ്റുവാണ്.
ആ പിന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഇതാണ് ചക്കക്കുരു മാങ്ങായി.
ആഹാ അത് നമ്മള് ചെയ്യ്ന്നാ ചക്കക്കുരു, മാങ്ങയും, പിന്നെ മുരിങ്ങ മുരിങ്ങക്കായും കൂടിയിടും.
എല്ലാം ആ എല്ലാം ഓരോ ചക്കക്കുരു, മാങ്ങായും, മുരിങ്ങക്കാലും, മുരിങ്ങക്കായ, ഇത് കറിവെക്കും ചക്കക്കുരും, മാങ്ങയും, തന്നെയിട്ട് കറിവെക്കും. പിന്നേ ആ ആഹ് മുരിങ്ങക്കായും, ചീരയും, ചക്കക്കുരുവും, ചീരയും, ചാറ് വെക്കും.
ആ അത് വെക്കും അതുപോലെ ചെലവര് ഇതിന്റെ കൂടെ വെള്ളരിക്കായിടും
ആഹ് മോര് കാച്ചുന്ന പോലെ
ആഹ് മോര് കാച്ചുന്ന പോലെ വെള്ളരിക്കയും കൂടിട്ട് അത് നല്ല മു ആ മുരിങ്ങയെലയും, ചീരയും, അതില് പിന്നെ വെള്ളരിക്കയും പിന്നെ നല്ല മുഴുത്ത ചക്ക ഈ നല്ല വെളഞ്ഞ ച ചക്കയുടെ ചക്കക്കുരുവെടുത്തിട്ട് അത് വെള്ളരിക്കെആയിട്ട് കറിവെക്കോന്ന്
ഉം അത് ഇതുവരെ ഞാനും വെച്ചിട്ടില്ല നമുക്ക് നാട് വ്യ ത്യാസം വെച്ചനുസരിച്ച് ചെറിയ ചെറിയ കറികളിലും ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയെ
ചെറിയ ചെറിയല്ല വലിയ വലിയ എക്സാമ്
ആഹ് നമ്മുടെ നമ്മുടെ ഇവിടൊ ക്കെ മീൻകറി വെച്ചാ മസ് തായിട്ട് മുരിങ്ങക്ക ഇടും
ആഹ് ഇവിടെ അങ്ങനൊരു പരിപാടിയേ ഇല്ല അന്ന് ആഹ് ചട്ടിയോട് എടുത്ത് ദൂരെ കളയും
മുരിങ്ങക്കയിട്ടാ ഭയങ്കര ഇഷ്ടാ എല്ലാർക്കും നമ്മള് തേങ്ങ അരച്ചാണ് കൂടുതലും മീങ്കറി വെക്കുന്നത്
നമ്മള് മൊള കിട്ടാവെക്കെണ്ടത് കൂടുതലും
ആഹ് ആഹ് എനിക്കറിയാ അത് അങ്ങോട്ടെല്ലാം മൊളക് ഇട്ടാ വെക്കുന്നെ എന്റൊരു ഫ്രണ്ട് ഒണ്ടാര്ന്ന് ഉം
തേങ്ങ അരച്ച് വെക്കും കേട്ടോ പക്ഷെ അങ്ങനെ നമുക്ക് അത് അത്ര ഒരൂ ഒരൂ ഒത്തിരി ആഹ് നമുക്ക് അത്രയും ഓടുന്ന ഒരു ഇതല്ല അത് എപ്പൊഴും തന്ന മൊളകി ട്ട് കൊടമ്പുളിയിട്ട് വെക്കും പിന്നെ വാളം പുളിഉപയോഗിക്കയാണോ കൊടപുളിയാണോ ഉപയോഗിക്കുന്നെ
നമ്മള് കൂടുതല് ഉപയോഗിക്കുന്ന വാളംപുളിയാണ്.
ആഹ് ഇവിടെ ഞങ്ങൾക്ക് അന്നേരോം നമു ക്ക് ചട്ടിയോടെ എടുത്ത് ദൂരെക്ക ളയും ആഹ് കൊടംപുളിയാണ് നമുക്ക് കൊടപുളി ഇട്ടിട്ട് വരുന്നെ ആഹ് ഒരു മത്തി വറ്റിച്ചത് ചെറിയ മീനുകളക്കെവ റ്റിച്ചെടുക്കുന്നതൊക്കെ പറയണം പുളി ഇട്ട് വെക്കു ന്ന ആഹ് ഒരു കറിയെ നമുക്ക് പിടിക്കത്തൊള്ളൂ
ആഹ് ആഹ് അതെ അതെ എന്റെ ഒരു ഫ്രണ്ട് ഒണ്ടാരുന്ന് അപ്പൊ അവള് പറയാരുന്ന് നമ്മളൊക്കെ ഇവിടൊക്കെ പുളി ഇഷ്ടം പോലുള്ള സമയത്ത് നമ്മള് ശെരിക്കും പുളി പറക്കും സാദായി വാളംപുളിയെ അപ്പൊ അവള് ചോദിക്കും അവള് ചോദിക്കും എന്തിനാ ഇത്രയും പുളി പറക്കുന്നെ ഞങ്ങൾ സാമ്പാറിലെ ഇടത്തോളന്ന് പറയും അല്ലാതെ മീൻകറിയിൽ അങ്ങനെ ഇടത്തില്ലെന്നു പറയും
ആഹ് നമ്മളിവിടെ പുളിയുടെ ഒരു ഉപയോഗം വാളംപുളിയുടെ ഒരു ഉപയോഗം വരുന്നത് ഒന്നെങ്കി
സാമ്പാറ് ആഹ് സാമ്പാ
ആഹ് ആഹ് പിന്നെ രസം വെക്കുമ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ സാമ്പാറില് പിന്നെ പുളിച്ചാറ് പറയും ചെറിയ വൻപയറ് പരിപ്പ് പോലെ ഒരു ചെറിയ പുളിച്ചാറ് പോലെ വെക്കുമ്പോ ഇച്ചിരി ഒരു പുളിമയത്തിന് ഒരുരുണ്ട പുളിയും ഇടായിട്ടൂ ഇല്ലേ ഇല്ല
ഇട്ട് അതല്ല ആഹ് ആഹ് അന്നേരം അവള് പറയും ഇത്രയും പുളി നിങ്ങളെന്തിന് പറക്കുന്നെന്ന് പറയും ആഹ് ആഹ് ആഹ് അന്ന ശകലം ശകലല്ലെ ഇടൂ തീയലിലൊക്കെ
ത്രം അതിനൊക്കെ ഞങ്ങളിവിടെ പിന്നെ ഉപയോഗിക്കാറുള്ളൂ
ആഹ് ആഹ്
ഉം അത് വല്ലോ നൂറ് ഗ്രാമൊക്കെ മേടിച്ചാ ഒരു വർഷത്തേക്ക് നമുക്ക് വാളംപുളി ഉണ്ട്
പറയും ഞങ്ങള് ഈ പുളിമരത്തിൻ്റെ മൂട്ടീന്ന് ഓടി നടന്ന് പറക്കുമ്പോൾ ചോദിക്കും ഇത്രയും പുളി നിങ്ങൾ എന്തിന് യൂസെയ്യുന്നേന്ന് ചോദിക്കും പിന്നെ നമ്മള് പറക്കുന്നത് കണ്ട് അവളുകൂടെ വന്ന് പറക്കു മായിരുന്നു
ആഹ് ഇവിടെ നമുക്ക് പക്ഷെ കൊടംപുളിക്ക് അതുപോലെ രണ്ട് കിലോ രണ്ടര കിലോ പുളിയൊക്കെ മേടിച്ച ഒരു വർഷത്തേക്ക് ഞങ്ങക്ക് തികയത്തില്ല കാരണം മീൻകറിക്ക് കൊടം പുളി വേണം
ആഹ് നമുക്ക് ഒരു അരക്കിലോ പുളിപിടിച്ചാ അത് ഒരു ഒരു വർഷം എന്തായാലും ഓടും കൊടംപുളി അധികവും വരുമവെങ്കിലേ ഒള്ളൂ നമ്മള് വല്ല പ്പോഴ് മീൻ തെ അങ്ങനെ മൊളകിട്ട് കറിയൊക്കെ വെക്കുമ്പോഴ് കൊടം പുളി യൂസ് ചെയ്യും ആഹ്
ഉം ഇവിടെ നമക്ക് കൊടം പുളി ഇല്ലാതെ മീൻ വെ ഇപ്പ ച ക്ക വേവിച്ചാലും ഞങ്ങള് മീൻകറി മത്തി അയല കേര ചൂര എന്തി മീൻകറി വെച്ചാല് അങ്ങനെ വെയ്ക്കുന്നത് ഇപ്പൊ ചക്കയ്ക്കും കപ്പയ്ക്കും ചേമ്പിനും എല്ലാം വേണം
ആഹ് നമുക്കും മീൻ എല്ലാ ദിവസവും വേണം എല്ലാ ദിവസവും എന്നല്ല മീൻ മസ്റ്റാണ് എല്ലാവർക്കും
ആഹ് അതെ അതെ അതെ മീൻ ഇവിടെ പിന്നെ ചിക്കൻ ഈ പിള്ളേർക്ക് വേണം എന്നാന്നു വെച്ചാ ഈ മീന് കാടിലും ഇറച്ചികളാക്കെ എല്ലാം നോക്കുമ്പം ഇവർക്ക് കോഴി മേടിച്ചാലാണ് ഇഷ്ടം ആഹ് പിന്നെ നമ്മള് അങ്ങനെ അങ്ങ് നോക്കുന്ന കൊണ്ട് ഇപ്പൊ ഒരു സത്യം പറഞ്ഞാ ഒരു രണ്ട് വർഷം ആയിട്ട് നമ്മള് പരമാവധി എറച്ചികളിലെ എല്ലാം കൂട്ടി നീ കോഴിമേടിയിലാണ് എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടം അതാ
ഉംഹ്
ആഹ് പിന്നെ നമ്മള് നമക്ക് ഒരു വേറെ ഒരു കപ്പാസിറ്റി വേണോന്ന് ഒണ്ടെ ല് എല്ലും കപ്പയോ പോട്ടിയോ കരളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണം ഉം ഇടനെകത്തി ഇടനെകത്തി എല്ലാം മേടിക്കും
ഉം പക്ഷേ ചിക്കൻ അധികം കൊച്ചുങ്ങൾക്ക് കൊടുത്തൂടാന്ന് പറയുന്ന ഹോർമോൺ ഒക്കെ കുത്തി
ഹോർമോണ് ആഹ് ഹോർമോണ് അങ്ങനെ പ്പം ഞായറാഴ്ച ഇപ്പം രണ്ട് കിലോ ചിക്കൻ ഞാൻ മേടി ചെറിയത് ആയിരിക്കും മൂന്ന് പേര് എടുക്കുമ്പൊ തന്നെ അറിയാം ഇത് വറുത്ത് കോരി തന്നെ തന്നെ ഒന്നും ഇല്ല
ഉംഹ്
ആഹ് പിന്നെ എല്ലാരും ഒരു കറിക്ക് ഒള്ളതേ ഒള്ളൂ പിന്നെ അതിന്റെ ഇടേൽ ഇപ്പൊ വരുന്നത് ഇപ്പം ഞായറാഴ്ച ഒരു ചിക്കനോ വെല്ലാം മേടിച്ച് കഴിഞ്ഞാല് തിങ്കളോ ചൊവ്വ അങ്ങോട്ട്‌ അതങ്ങട് തീർന്നു കഴിഞ്ഞാ പിന്നെ എന്താണേലും ചുവാ റോസ് സാബുമാന്റെ ഒരു വെള്ളിയാഴ്ച എട്ടര ഒക്കെ ആകുമ്പത്തേക്ക് ഒരു മീന് എന്തേലും അങ്ങ് മേടിക്കും അത് രണ്ടു ദിവസം കൊണ്ട് അങ്ങ് തീരും നമ്മള് ആളെണ്ണം കൂടുതൽ ഒള്ളോണ്ട് മൂന്ന് മൂന്ന് നേരം എടുക്കുമ്പത്തേക്ക് മൂന്ന് പേര് കഴീമ്പോ തീരും
ആഹ് ആദ്യത്തേത് ആഹ് നിങ്ങക്കൊക്കെ മീന് മാർക്കറ്റിൽ പോയി മേടിക്കണോ അതോ വീട്ടുകളിൽ ഇങ്ങനെ സൈക്കിളില് കൊണ്ടു വരുവോ വെ വണ്ടിയില് ഒക്കെ കൊണ്ടു വെരുവോ
ഏഹ് എക്കട്ടാങ്ങാനാ
മീന് നമുക്ക് ഒക്കെ മീന് ഒക്കെ ആഹ് ശെരി ആഹ് ശെരി ഓക്കെ ഓക്കെ